വിശേഷം ആഹ് കേൾക്കാ കേക്കാ
കേക്കാം ഒ ആ നല്ല വിസ ദുബായ് മഴയുണ്ടൊ അവിടേക്കെ
ഇല്ലല്ല അവിടെ മൂടി നി നിക്കണുണ്ട്
ആണല്ലേ പെയ്തില്ലല്ലേ ഇവിടെ മഴയ ആ ഇവിടെ മഴയുണ്ട് മഴയുണ്ട്
ആഹ് ആഹ്
രാവിലെ ഏ കഴപ്പൊക്കെ കഴിഞ്ഞു
ആഹ് രാവിലത്തൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു ഉം പിള്ളോരൊക്കെ കൂള് പോയി പണ്യൊക്കെ കഴിഞ്ഞ് ഭക്ഷണൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു
പിള്ളേർ എപ്പഴാ വരുന്നേ
ഓള് ഒരു മൂന്ന് ഒരാള് മൂന്നരക്കെ ആവും മറ്റെ ആള് നാലര ഒരാള് അഞ്ചരക്കാവും
മൂന്ന് കുട്ടികളാ
ആ മൂന്നാള് ഒന്ന് ചെറുതാണ് ഒന്ന് നാലാമത്തെ ഒറ ഒറങ്ങാണ് നല് മക്കളുണ്ട് ആഹ്
വല്ല്യൊരു ഫാമിലി ആണല്ലേ
ഉം വല്ല്യ ഫാമിലി
ഹലോ അതെ വീട്ടിൽ വേറെ ആരെ ഹെൽ അപ്പനുണ്ടോ അമ്മയൊക്കെ ഉണ്ടോ അതോ
വീട്ടില് ആ വീട്ടില് ഉമ്മിപ്പല്ല സ്വന്തായിട്ട് വീട്ടിലാ
ആണല്ലേ ആ ആ പിന്നെ ഇന്നന്നെ ഉച്ചക്കത്തേക്കന്നായിരുന്നു കറിയൊക്കെ
കറി എന്താണ് കുമ്പ്ളങ്ങും പരിപ്പും വെച്ചക്കണ
ആണോ അത കുമ്പള പരിപ്പ് അതെങ്ങനെയാ വെക്കുന്ന എന്താ അന്റെ കൂ ട്ട്
അതേ അത് തേങ്ങ അരച്ചിട്ട് കുമ്പളങ്ങ പരിപ്പും തക്കാളി ഇട്ടിട്ട്
ആ കു മ്പളങ്ങയും പരിപ്പും തക്കാളിയും കുടി ഫസ്റ്റില് വേവി വേയിക്കണം
ആ ഒ കുക്കറിൽ വേവിക്കണം എന്നിട്ട് പിന്നെ തേങ്ങയും ഉള്ളിയും ചെറുള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരൊക്കെ അരച്ചു പിന്നെ തേങ്ങ
വല്ലിയജീരക ചെറിയ ചീരകല്ലേ ചെറിയ ചീരകം
വലുത് വലു രകം നമ്മള് മോ മോരൊക്കെ കാ
ആ മോരൊക്കെ ഉണ്ടാക്കുന്നു ഇത് അപ്പപ്പ ഇങ്ങനത്തെ കറി വെക്ക് ഒരു മസാലയുടെ ടേസ്റ്റ് വരത്തില്ലേ അല്ലേ
ആ വല്ട് എന്നട്ട് പിന്നെ ആഹ് മസാലേല്
ആഹ് അതന്നെ പറയാല്ലെ ചാലക്കറി പോലല്ലേ അത് പരിപ്പും മ്പളങ്ങേ തക്കാളിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് കറി വെക്കും
ഉം
ഹലോ
ആഹ് ങ്ങളെന്താ സ്പെഷ്യലായിട്ടെന്തെലും ഇണ്ടാക്കോ? സ്പെഷ് ഷ്യലായിട്ടെന്തെലൊക്കെ ഇണ്ടാക്കോ ഉം ആഹ് ആഹ്
ഏറാശം മന്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയാരുന്ന് ക്ഷെ അത് ശരിയായി
ശെരിയായിലെ ബീഫെന്താ വെരട്ടയ്യ അതോ കറിയെക്കെ
വളരെ വമ്പൻ കറി കറി കറി പിന്നെ വിച്ചരെ റോസ്റ്റെയ്യും അവിടെ കുഴുമന്തീക്
ബീഫ് ആഹ് ആഹ് ഞങ്ങള് മ മന്തിക്കെ വെക്കും. ഏഹ്
ആണോ നിന്ന് പറയാ
മന്തി ഫൈഡ്രൈസ് ഒക്ക വെക്കും
ആണല്ലേ ആഹ് അല്ലേ നിങ്ങളക്കെ ഇഷ്ടം പൊലെ ഇതൊണ്ടാക്കുന്നാവേ ക്കറിയാം കറ ഹാ നിങ്ങക്ക് ഏറ്റവും കൂടുൽ ഇഷ്ടൊള്ളതാ ഇ ഇതല്ലേ അല്ലെ നിങ്ങൾ കൂടുതലും പണ്ട് തൊട്ടേ നിങ്ങളെ അല്ലെ
ആ ആ ഭഷണം ഞങ്ങള് പൊറത്ത്ന്ന് ഫുൾ പൊർത്ത്ത്തെ ഫുഡ് വെല്ലാതെ കുറവാണ് അധികണ്ടാക്കലാണ്
ആ നല്ലെയാ പ്പം നാര് ആ ഹെൽപ് ചെയ്യുവേ തന്നെ താന്നെ ഉണ്ടാക്കോ
ഇപ്പല്ലാതും ഉണ്ടല്ലോ ഞമ്മക്ക് എന്ത് വിധം ഒരു പലേവിദുണ്ടല്ലോ നമ്മക്ക് എന്ത് അറിയില്ലെങ്കി ഫോണിൽ അടിച്ച് നോകിയാ
അത് ശെരിയാ പക്ഷെ ഞാൻ ആ ഫോണിലൊക്കെ നോക്കിട്ടെല്ലാ ചെയ്തേ പക്ഷെ എനിക്കത് ശെരിയായില അത് കാരണം ഞാ എനിക്ക് പിന്നെ ഉണ്ടാക്കാൻ മടി ആയി പോയി
അത് ശെരി അ ആ മന്തിയൊക്കെണ്ടാക്കിയ ഞങ്ങള് ഞമ്മളെ കടേന്ന് വേടിച്ച്ണ ആ ഇതില് വര്ല്ണ്ട് ഞങ്ങളൊക്കെ ഇണ്ടാക്കി ക്കിയാല്
കടേന്ന് വാങ്ങിച്ച പോലെ കിട്ടുവോ കറക്റ്റായിട്ട്
ആ കടേന്ന് വാങ്ങ്ണാ മറ്റേ ആ ടേസ്
ചെൽപ്പം ആ ടേസ്റ്റ് തന്നെഅല്ലേ അതെങ്ങനാന്നെ കറക്റ്റ് എനിക്ക് എന്നാന്നറിയോ എനിക്ക് അരി വേവിക്കുന്നതിന്റെ ആ ഒരു പാകമാണ് തെറ്റിപ്പോണ് ആ
അറിയ്ണ്ല്ലല്ലേ അത് എന്താ ണ് അ മന്തിൻ അരി നമ്മൾ ഒര് മണിക്കൂറ് വെള്ളത്തിലിടണം ഒര് മണിക്കൂർല് ലതികം അത് വ കഴുകീട്ട് വേണം ഇടണെങ്കിൽ വള്ളത്തിലിടുമ്പേ
ന്നിട്ടത് കുതിർത്ത്‌ വെക്ക
ആ ക്കൂറിന്റെ അപ്പുറം വെച്ചാലും കുഴപ്പമെന്നുല്ലഒരു മണിക്കൂർ എന്തായാലും വേണം
വേണം ആ ആ പിന്നെ നമ്മൾ ഒരു ഒരു ഒര് ചരുവത്തിനായിട്ടായിരിക്കുമല്ലോ ഒരു വ്യക്തി ആ ഒരു ചരുവത്തിലാണല്ലോ
വേവ് വേ മന്തി വെക്കുമ്പോ ചുവപ്പ് വാങ്ങണം ചുവപ്പരില്ലേ രണ്ടരി ഉണ്ടല്ലോ വൈറ്റും ഉണ്ട് ചുമപ്പും ഉണ്ടല്ലോ
ഉണ്ട്
ആഹ് ആഹ്ഹ ആഹ് ഗോൾഡം ഗോൾഡം ആഹ് ഗോൾഡം അത് വാങ്ങിയാല് അത് പിന്നെ അഅ് പറഞാൽഅധികം അങ്ങനെ വേവ് റിണത്എത്രയും വേവുന്തോറും മയാ
മയോ ആഹ്
ആണല്ലോ
അതെ അതെ അതെ ആഹ് എന്നിട്ട് പിന്നെ ഈ കുക്കറിലാണോ പിന്നെ ലാസ്റ്റ് വെക്കണത് ഈ ഇതെല്ലാം കൂടെ
വേവിക്കണം ഉം അല്ലല്ലേ ഞങ്ങള്ൾ കുക്കറിലല്ല ചെമ്പട്ടിയില വെക്കല്
വെക്കലല്ലേ ആഹ് അപ്പൊ ഈ നമ്മുടെ ഈ കാക്യാപ്സക്യൂ ഇതൊക്കെ വേണം
ആഹ് കാപ്സിക്കനും പിന്നെന്താണ് ചിക് ചിക്കനും, മാഗി ക്യൂബും പിന്നയ്
നാഗിക്ക് പേക്ക് ഒരു കിലോ ആണെങ്കില് ഒരു കില ഒരു കിലോ ആണെങ്കി എത്ര എടുക്കും ഒര് കിലാണ്
ഒരു കിലോനാണെങ്കി ഒരു കട്ടട്ത്താതി മാഗി ക്യൂബിന്. ആഹ് ഒരു കട്ടട് അതെ ചിക്കന് കൂടുതല്ണ്ടെങ്കി രണ്ടെണ്ണം ട്ക്ക ചിക്കൻ കൂടുതല്ണ്ടെങ്കില് ആഹ് അത് മാഗി ക്യൂബ് മാഗി ക്യൂബ് ഇട്ന്തോറും ടേസ്റ്റ് കൂടും. ഓവറാവാനും പറ്റൂല. ഓവറാനും പറ്റുല
അയ്നുപ്പ്ണ്ടല്ലോ
ആഹ് ന്നട്ട് കാപ്സിക്കനും അരിഞ്ഞ് ചെർ താക്കി അരിയാ ന്നട്ട് ഈ ചിക്കനും കാപ്സിക്കനും എന്താണ് ഇതൊക്കണ്ട് ഒഴിച്ചിട്ട് ഒക്കെണ്ട് മസാലരുമ്പ ആഹ് തുള്ളി മഞ്ഞപ്പൊടി ഇപ്പും കളറും കൂട്ടിക്കാണ്ട് ചിക്കനും മസാലയും ബായ്ക്ക് മല്ലിച്ചപ്പും പുതി ഇന്തക്കല്ലതൊക്ക മസാല ഒന്ന ആറ്റിൽ തിരുപ്പി വെക്കുക ഒരുച്ചരം എന്നിട്ട് പിന്നെ ചെമ്പടിയില് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ അത് ഈ ചിക്കൻ ഇങ്ങനെ പര്ത്തീട്ട് അത്ങ്ങനെ തിജിൽകാട്ന്ന് കണ്ട് ദാവ ആ ഒരു പാകത്തിന് ഇതിലായിട്ട് പിന്നെ ചോറിട് മ ഇറക്ക് ദമ്മട്ടാതി
എട്ടാമതില്ലെ പരിപാടി കഴഞ്ഞു
പെണ്ടണും നല്ല ടേസ്റ്റു ആണ് അല്ലാതെ നെയ്യും കാര്യങ്ങളും ബിരിയാണിന്റെ മാരി അങ്ങനത്തെ ഇതൊന്നു ല്ലല്ലോ
ആ ചാർ കോൾ വെക്കണ്ടേ? ചാർകോൾ
ആ പിന്നെ ലാസ്റ്റ് നമ്മള് ചാർക്കോള് വ വാങ്ങാ നേരത്തെ,
ആ
ആ ചാർക്കോള് നമ്മള് ആ ചാർക്കോള് വെക്കണം. അത് ഒരു സ്റ്റീൽ പാത്രത്തില് കുറച്ച് കണല് എട്ത്ത് കാണ്ട് സൺഫ്ലവർല്ലാം വെച്ച്ക്കാണ്ട് ചെമ്പട്ടിയേറ്റ് മൂടിച്ചാതി.
അല്ലെച്ച എനിക്കത് സത്യം പറഞ്ഞ ഇത് കേക്ക്മ്പോ തന്നെ കൊതി വരുവേ.
ആ ചെലോൽക്ക് നല്ല ഇഷ്ട്ടേക്കാരം. ഉം. ഓരോരുത്തർക് ഓരോ താ ആ ഇൻക് ന്നാ പിന്നീം ബിരിയാണ്യ ഇഷ്ടം.
ആണോ ഇ ഇവിടെ
ആഹ് ആഹ് ബിരിയാണി, നല്ല ടേസ്റ്റ്ള്ള ബിരിയാണിയാണം.
അതേതാ ബസ്മതി റൈസാണോ അതോ മറ്റേ വേറെ ചെറിയ അരിയുണ്ടെല്ലോ.
ചെറിയരിയ ബിരിയാണിക്ക് എനിക്ക് ചെറുതാഷ്
ചെറുതാ ഇഷ്ടം അല്ലെ അഹ് അതിനേക്കാളും ജീരകശാല
ആഹ് മറ്റേ അരിഏറ്റും ബിരേണി വെ ട്ടോ മറ്റേതെ മദ്ബൂത്തോ ഇപ്പൊന്തൊക്കെ, വേറെന്തൊക്കെ ചോറ്ണ്ടല്ലോ ഉം ആഹ് ഓരോ വിധം
ഞ നിങ്ങടെയൊക്കെ കല്യാണത്തിന് വരുമ്പത്തേന് ആ ഒരു ഡ്രിങ്ക് തരുവല്ലോ ആ ഡ്രിങ്ക് ക്കെ ഉണ്ടാക്കാറുണ്ടോ വീട്ടില്
ആഹ്, മറ്റേ ജൂസാളോ ദ
ആഹ് എന്റെ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഉണ്ടാക്കാറുണ്ട് ഫ്രൂട്ട് സലാഡല്ലെന്നെ ഒരു വെള്ളാവാത് ഒരു വെള്ളവാത്
ആഹ്
അത് എന്തെ കൂസ് ഒക്കെ ഇട്ടിട്ടാ മിൽക് മേഡോ എന്തൊക് ഒ ചേർത്തിട്ടാ അ ഒണ്ടാക്കുന്നെ
ആഹ പി പിസ്തവെള്ളം അങ്ങനത്തെ കുടിച്ചിക്കിണ പാല് വറന്നു കണ്ട് കസ കസൊക്കെ ഇട്ട്
ആഹ കത് കേട്ട ആഹ അതന്നെയി അയി അയിന്റെ പേരന്ന ആഹ അത് തന്നാ പറയന്ന്
അത് പല എസെൻസായിട്ടും ഉണ്ടാക്കുവേ ഞമ്മള് പിസ്തന്റെ എസെൻസ് ഇണ്ടാക്കും പിന്നെ ബട്ടർ ഇണ്ടാക്കും ഏ മേങ്കോ അങ്ങനെ പലേ കളറും ഇണ്ടാക്കിയാണ് ചെയ്യൂ എ ഓരോ എസൻസ് തിന്റെ അതിണ്ട് ആ ബദാമിന്റെ എന്ത് ഇതുണ്ട് വരും
ബദാമിന്റെ ഒക്കെ എസൻസ്ണ്ടോ അല്ല വേറെ ഏതാ എസൻസിള്ളത്
പിന്നെ സ്റ്റോബെറി
ഉ സോബറിയുടെ എസൻസ് എക്കെ എണ്ടല്ലേ ആ
പലേ വിധം ഉണ്ടല്ലോ ഇപ്പൊ വെള്ളം കലിക്കണതേ അയിക്ക് മിൽക്കും മിൽക്കും മേടക്കൊ ദേ കൂട്ടാ ഐക്കെ ഈ പാലും പിന്നെ കസ് കസും ഇടും എന്തെങ്കിലും ഫ്രൂസ് എണ്ടെങ്കിൽ അതുഇടും
ആ ശരി ശ ശരി ഉ
എന്നായിക്കോട്ടെ എന്നാ എന്നാ ശരിയാൻ വിളിക് കെട്ടില്ലേ
ആ
ആ ഓക്കെ